ഹലോ ആഹ കേൾക്കുന്നുണ്ട്.
എന്താ പരിപാടി
നല്ല പരിപാടി ഇവിടെ ഇരിക്ക
ഏ
ഇങ്ങേന്താ ഇനിക്ക് പനീ
ഞാന് മോന് ചായക്കെ കൊടുത്ത്ങ്ങനെ ഇവിടെ ഇരിക്കയാണ് എനിക്ക് ചെറുതായിട്ട ഒന്ന ഇങ്ങനെ ഷോപ്പ് പ്പ് വരെ ഒന്ന് പോവണം ആഹ മോൻ വന്നു വന്നു
ഓ
അപ്പൊ എനിക്ക് ഇങ്ങനെ ചെറുതായിട്ട് ടൗൺ വരെയൊന്ന് പോണം ഏ
എവിടെ പോവാ
ഏ ഞങ്ങളെ അടിയിലൊന്ന് പോണം
എന്തേ
അത് ഇനിക്കൊരു ഓവർലോക്കിന്റെ മെഷീൻ വാങ്ങണം അപ്പൊ അത് വാങ്ങാൻ വേണ്ടിട്ട് ഇങ്ങനെ പോവണംന്ന്ങ്ങനെ വിചാരിച്ചിരിക്ക ബ്രദറിന് ഉമ്മാക്കൊക്കെ വിളിച്ച് പിന്നെ നാത്തുമാർക്കൊക്കെ വിളിക്കണം വിചാരിച്ചീനി ടൈം കിട്ടീല്ല അപ്പോത്തിന് മോൻ വന്ന് പിന്നെ അവന്റെ ബാക്കിലായി പോയി
ഉം
എന്താ പരിപാടി കെട സൗണ്ടക്കെ കിടക്കണാതിരിണ്ട്
ഞാൻ കിടക്ക തലവേദന ഭയ്ങ്കര തലവേദന
ഉം
കഴിഞ്ഞാഴ്ചൊക്ക എണ്ട് എന്റത് കുറഞ്ഞ ഇപ്പൊ തന്ന് പിന്നീ തൊടങ്ങി
എന്താ പറ്റിയത്
എന്താന്നറിയില്ല
പ്രഷറിന്റെ എന്തെലും കൊഴപ്പുണ്ടോ നിനക്ക്
ഏ
പ്രഷറിന്റെ വല്ലതും കൊഴ ഇപ്പണ്ടോന്ന്
പണ്ട് പ്രഷർ കൊറയും
ആഹ എന്നാ ഉപ്പിട്ട് നാരങ്ങ വെള്ളോ കഞ്ഞിവെള്ളൊക്കെ കുടിച്ചൂടെ
അന് കൊറഞ്ഞാണോ അറിയില്ലല്ലോ
ആഹ അവിടെ നോക്കുന്ന അതില്ല ആ എന്ത്രില്ല
ഉ
അവിടെ അടുത്തൊന്നുംല്ല അടുത്ത വീടുകളിലൊന്നും
ഇ അടുത്തൊന്നല്ല
ഉ
ഇങ്ങ തലവേദനോട്ട് വന്ന പ തലവേദന
എന്നാ മരുന്ന് എന്തേ കുടിച്ചൂടേ
ഉ മ ഇന്ന് ഞാൻ വരില്ല ആദ അയിന് ഞാൻ പ്രോത്സാഹിപ്പിക്കലില്ല പറ്റ വയ്യാത വണങ്കില് മരുന്ന് കുടിക്കുള്ളൂ ഡോക്ടറെ കാണിക്കാൻ പോകന്നാല വേറെല്ല ഉള്ളത്
അങ്ങനെയല്ല ഇപ്പൊ അസുഖങ്ങളൊന്നും നമ്മള് ഇങ്ങനെ വെച്ചിരിക്കാൻ പറ്റൂല വേഗം പോയി കാണി ണല്ലോ ഇപ്പല്ലാരും അതാ പറയലേ വേഗം പോയി കാണിക്കണ അസുഖങ്ങള് വെച്ചിരിക്കരുത്
അ
അപ്പൊ മക്കൾക്കുള്ള ചായ ഒന്നും ഉണ്ടാക്കി വശീല്ലലി വരുമ്പോത്തിനുംല്ലേ ഇന്നെന്താ സ്പെഷ്യല് ഏ കടികൾ പലഹാരങ്ങള്ണ്ടോ
അതും ചിന്തിച്ചില്ല ഇന്നലേ കടി പബ്സ് പബ്സ് കൊണ്ട് വന്നാരുന്ന് ഇന്നിപ്പോ അതിനെ കുറിച്ചൊന്നും ആലോയിച്ചില്ല
ആ അങ്ങനെ
എന്തങ്കിലൊക്കെ ഇണ്ടാക്കിയാ മതി എന്തും മോടില്ല എനക്ക് തലവേദനയിട്ടേ
ആ ആ ആ പിന്നെ എന്തൊക്കെയാ വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയും
സുഖല്ല കുഴപ്പൊന്നുല്ല
ഉം ഇന്ന് എന്തേനു ഉച്ചക്കെന്തേനു ഫുഡ്
ഉച്ചക്ക് ബിരിയാണി
ഓ എന്ത് ബിരിയാണിയാ
ചിക്കൻ ഇന്ന് വെള്ളിയാഴ്ചല്ലേ
ആ
അപ്പ വെള്ളിയാഴ്ചയാണ് പിന്നെ മക്കൾക്ക് സ്കൂളിലേക്ക് ചോറ് കൊണ്ടോണം
ആഹ് അവിടെ ഇണ്ടാവില്ല സ്കൂളില് ചോറ്ണ്ടാവില്ല
ഒ പ്രൈവറ്റില്ല
ആ
അപ്പോ ചോറൊക്കൊ ഇണ്ടാവൂല അപ്പ ഞ രാവിലെ ല്ല ചായക്ക് മക്കൾക്ക് ചായക്ക് കടിയും കൊടുക്കാ അരിച്ചിട്ട് കൊറച്ച് ചോറവിടെ വെച്ച് ന്നാ ഒൽക്ക് രാവിലെ ചായക്കും കടി കൂട്ടി ച്ചകത്തെ ചോറുവായി ഓർക്ക് എന്തൊ കൊണ്ടോ ചെയ ഞങ്ങൾക്ക് തിന്നാലോ ചാര്ച്
അങ്ങനെ അപ്പ നീ രാത്രിക്കെ എന്താ ചെയ്യാ
രാത്രി ഇനിപ്പോ എന്തോ ഉണ്ടാക്കണം
അപ്പൊ ചോറൊക്കെ കഴിഞ്ഞോ
ആത് പ്പ പറഞ്ഞില്ലേ അത് രാവിലത്തെ ഉച്ചകത്തേകൂടി വെച്ചിട്ടേള്ളൂ അത്ണ്ടാവൂല
ആഹ്
ഉം
അപ്പം നിങ്ങളെ ഹസ്ബൻറ് ഒന്നും ഇല്ലെ അടുത്ത്
ഹസ്ബൻറ് ഇണ്ട് ഹസ്ബൻഡ് വിചാരിച്ച വേണ്ടിട്ട് ഹസ്ബൻഡ് എവിടോ അളവ്ട്ക്കാൻ വേണ്ടി പോയ ഹസ്ബൻഡ് നല്ല ടെൻഷല അവന് അഞ്ചാറ് പണി എപ്പരം വന്ന്ണ് പിന്നെ ഓരോരുത്തര് ഇങ്ങനെ വിളിക്കിണ്ട് ഫാബ്രിക്കേഷന്റെറെ പണി അപ്പൊ ഓരോരുത്തര് ഇങ്ങനെ വിളിച്ചിട്ട് ഇപ്പൊ കൊറേ ഉച്ചകൊക്കെ കൊറേ ദേഷ്യം പിടിച്ചട്ട് അങ്ങനെ പോയി പണിക്ക് വിളിച്ചിട്ട് കയ്യ്ണില്ല കയ്യ് അതന്നെ പ്പം കുടുംബക്കാരെ പണിയാകുമ്പോ കയ്യൂല ന്ന് പറയാനും വയ്യ.
ആഹ് അങ്ങനെ
ഉം
ഒൽക്കെന്തെ അത്യാവശ്യ ള്ളതായിരിക്കാം
ഉം അപ്പം കയ്യൂ അങ്ങനെ അത്യാവശ്യം ക്ഷെ ഇപ്പർത്തും ഒ ഒക്കെ ആദ്യ ഏറ്റു പോയി ക്യാഷ് വാങ്ങി ചാണ് ഓലോട് പറയാം ഇത് മുർക്ക് പറയാൻ വയ്യല്ലോ.
ആഹ് അതെ അതെ
ആഹ്
ഈ വയറ് ചാടിയൻ എന്തെ മരുന്ന് അറിയോ നിങ്ങ ക്ക്
ഏഹ്
ഏഹ്
എന്താ പറഞ്ഞത്
എങ്കിലും
ൻക്ക്‌ മനസ്സ് ഇതായില്ലട്ടോ
വയറെ
വയറ്
ലോ ചാട്ലോ എന്താ
ആഹ് ഞാൻ കേക്ക്ണ്ട് പറയ് വെറെന്തില്
ന്ന്ന്ത്ള്ളത്
വയറ് ചാടീനു
മരുന്നുകള് വല്ലത് അ
ഇന്ക്കറിയില
ഉം അങ്ങൾ സ്ലിം ബ്യൂട്ടി അല്ലേ
ഓ ഞാൻ തടിച്ചിട്ട
ആഹ്
ഞാനെന്റെ തലയോടന്ന ഞാൻ ബുദ്ധിമുട്ട ടെൻഷൻ അടിച്ചിക്ക
ആഹ് അപ്പോന്നുല്ല അപ്പൊ ഇനി ഇന്റെ ചോയ്ക്കണ്ട ഞാൻ സ്ലിം ഡ്യൂട്ടി ആണെങ്കിലെന്താ ചെയ്യാ ചെയ്യാന്ന്റിയാന്േ
ഞാന് ഇന്ന് ഇന്ന് രാവിലൊന്നു ചായയന്നെ കുടിച്ചില വയ്ച്ച് തടി കൂടിട്ടിന്നലെ വേകുന്നേരത്ത് ഏ
തലവേദനയായ്ക്ക
അതൊന്നുല്ല നിക്ക് വെയിറ്റ് കുടീറ്റ് എഴുപത്തേഴ് കിലോണ്ട് ഏഹ് രാവിലെ എന്നു ന്നും രാവിലെ ഹസ്ബൻ്റിന് ചായ വേണം ന അസ്ബൻ്റ്ന്ന് ചീ ജീരക വെള്ള ണ്ടാക്കി കൊടുത്ത്
തടി കുറയാൻ വേണ്ടിയിട്ട്
ഞാനും ജീരക വെള്ളം കുടിച്ച് പിന്നെ ഉം രാവിലെ ചോറ് കൊടുത്തപ്പ എന്നോട് പറയാ അല്ല രാവിലെത്തെ ചായ ഇജ്ജ് തന്നീല ന്ന്ട്ട് ചോറാണല്ലോ തരണെ വെയിറ്റ് കൂടാന് അപ്പള ഞാൻ ആലോച്ച് ചോറ് തി രാവിലെ കൊ കൊടുക്കാൻ പറ്റും ചുല രാവിലെ ചോറ് തിന്നാ വെയ്റ്റ് കൂട്ന്ന് എനിക്കറിലേനു ഉം
ഇപ്പളാ മനസിലായതല്ലേ
ഉം കേക്കാനൊരു മടിണ്ടല്ലോ സൗണ്ട് കുറവ് പോലണ്ട്
ഇപ്പൊ കേക്കണ്ടോ
ആഹ് പ്പോ കേക്ക്ണ്ട്
അഹ് അത് ചെലപ്പോ റേയ്ഞ്ച് കട്ടാ വുന്നതായിരിക്കു ഓ ഒന്ന് ക്ലാസ് കഴിഞ്ഞ് വന്നാരെയൊക്കെ ചോറ് തിന്നെ
എന്താ കറി
ഇന്ന് വെണ്ക്ക കറീണ്ട് അത് പോണേ ഇറച്ചി വരട്ടിയത്ണ്ട് കോയി കടായി ഇണ്ട് പപ്പടം പൊരിച്ചത് നെല്ലിക്ക ഉപ്പിലിട്ടത്
ഉ ആ
പല കടികളും
ഏ ഇതൊക്കെ ഇണ്ടോ ഉഷാറ തന്നെ
ആഹ ചീര മുരിങ്ങ ഉപ്പേരിയ ഉണ്ട് ചീരയല്ല മരിങ്ങ ഉപ്പേരിയ ഉണ്ട്
ഉ പോകുമ്പോ ബാക്കിച്ച്ു പോയതേനി
അല്ല ഇവിടെ ഉമ്മച്ചിയുണ്ട് ഉ ഉമ്മ ചെയ്യും അപ്പൊ പിന്നെ ഞമ്മുക്ക് വലിയ കൊഴപ്പല്ല അതെ അതെ
ഉ അങ്ങനെ
അ ആഹ അങ്ങനെയൊക്കെയാണ് എന്റെ കഥകള് പിന്നെ ക്ലാസ് പോയി നല്ല അടിപൊളിനും നിങ്ങള് സ്റ്റിച്ചിങ്ങിന്റെ ഒക്കെ പഠിക്കാൻ തുടങ്ങണ ദിവസന എന്താണ് എന്താണ് ആഹ ബ്ലാക്ക് രണ്ടേ കാലി ആഹ
ഇന്ന് എന്ത പഠപ്പിച്ചേ
ഇന്ന് നമ്മളെ സീമുകളെ കുറിച്ചണ്ട് നമ്മളെ സ്റ്റിിച്ച ഇല്ലേ ആ അത് ഒരുപാട് സീമുണ്ടല്ലോ നാലിനെ മറ്റ വരുന്നില്ലേ അപ്പ അതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചും അത് പിന്നെ ആദ്യം നോട്ട് എഴുതി പിന്നെ അത് കഴിഞ്ഞാലാണ് നമ്മൾ ചെയ്ത് ടീച്ചർക്ക് കാണിച്ചു കൊടുക്കണം
ആ
പോരാൻ പറ്റുള്ളു അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് അത് കഴിയാതെ പോരാൻ പറ്റൂല അപ്പ അങ്ങനെ അത് കഴിഞ്ഞ ആ അ ഇപ്പൊ കുഴപ്പമില്ല ഉഷാറ പിന്നെ ഞങ്ങള് ഓരോ ദിവസം ഓ കമ്പനി ആണ് കമ്പനി ആണ് ഞങ്ങളഓരോ ദിവസം ഓരോരുർത്തരു ക ഡ കൊണ്ടുവരും ചായക്കുള്ള എല്ലാരും ഈ മക്കളൊക്കെ പറഞ്ഞാച്ചുവേ അത് വേഗം വരില്ല പത്രംകുമ്പോത്തേനും തുടങ്ങുമ്പോം ഒരുവിധരം ചായൊന്നും കൊടുക്കൂില്ല അപ്പോൾ ഓരോ ദിവസവും ഓരോരുത്തരാണ് ചായക്ക് കടി ഇന്നലെ ഞാന ഇനി അപ്പോൾ ഞാൻ നെയ്യപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഉ കേക്കായിരുന്നു
അ ചായ എവിടന്ന് കിട്ടുക
പോവ്ണ്ട് ഞങ്ങളെ ക്ലാസ്സ് വെല്ല്യ കൊഴപ്പല്ല അയ്ല് വെക്കാൻ പറ്റ്ണോൽക്ക് നല്ല സുഖാണ് പിന്നെ എ വേറെന്തെക്കെ
ചായ എവ്ട്ന്ന ണ്ടാ
ചായ ഒരു കുട്ടി കൊണ്ടുവരും ഓള് ഫ്ലാസ്കില് കൊൺ ര്രും
ആ ആ
അങ്ങനെ കടി ഞങ്ങൾ കൊണ്ട് പോവും ചെയ്യും ഓരോ ദിവസം ഓരോര്ത്തര് കടികൊണ്ടോവും മ് -
എന്നാ ഓക്കെ-
ആ എന്നാ ശരി-
എന്ന ശരി ഓക്കേ-